ഹലോ കേ
ആഹ് ആഹ് ഉണ്ടണ്ട്ണ്ട് കേക്കാ
അവിടെ എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ട് ഇരിക്കുന്നോ
ആഹ് സുഖമായിട്ടിരിക്കുന്നു ഇപ്പം മോടെ ആ ഹ പി ടി എ മീറ്റിംഗ് ആയിരുന്നു ട്യൂഷന്ല് പേരൻറ്സ് മീറ്റിംഗ് ആയിരുന്നു പിന്നെ ആഹ മൂന്ന് മ നാല് മണി തൊട്ടെന്നാ പറഞ്ഞത് അപ്പൊ നമ്മള് ഇവിടുന്ന് മൂന്നര ഒക്കെ ആയപൊ പോയി പോയി ഇപ്പം ആഹ ഒര അഞ്ചര അഞ്ചേ മുക്കാല് വരെ നിന്ന് ഉണ്ടായിരുന്നു ന്നിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളു ചായകുടിയൊക്കെ കഴിഞ്ഞ
ആഹ് ചായഉടി കഴിഞ്ഞില്ല കുട്ടികള് ട്യൂഷന് പോയേക്കുന്ന് അവര് വന്നിട്ട് ചായടാന്ന് വിചാരിച്ചായിരുന്നു ഇന്ന് ഇവിടെ വെച്ചായിരുന്നു കുടുംബശ്രീ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞു എല്ലാം ഇവിടെ റൂമിലാണെങ്കി ഹാളില് പെയിന്റ് അടിക്കുവാരുന്നു അന്നേരം യിന്റടിയും നല്ലാട്ടം തന്നെ പെയിന്റ് എല്ലാം അടിച്ച് പിന്നെ ഞങ്ങളെ ചോ ചോറ് കഴിച്ചില്ല അന്നേരം ഇങ്ങേരെ ആരോ വിളിച്ചു അങ്ങനെ അവിടെയിട്ട് പോയപ്പോഴത്തേക്കും കുടുംബശ്രീയിലെ പെണ്ണുൾ വന്നു മൂന്ന മണിയായി
ആഹ ആഹ്
പിന്നെ ഞങ്ങളിവിടെ മണ്ടേ വന്നിരുന്നു ടന്ന് പിന്നെ വന്നിട്ട് പിന്നെ കുടുംബശ്രീൽ എല്ലാരും പോയി കഴിഞ്ഞ് പിന്നെയാ പോയി ചോറ് കഴിചെ
ഉം ഉം
അപ്പൊ പിന്നെച്ചിരി കഴിഞ്ഞിട്ട് ചായ ഇടാന്ന് വിചാരിച്ച ഇനീ പുള്ളാര് വന്നിട്ട് ഇടാൻ ചായാ
എല്ലാ ആഴ്ചയും അവിടെ വെച്ചാണോ
അല്ല നേരത്തെ ഒരു വീട്ടി വെച്ച് മാത്രാരുന്നു കുടുംബശ്രീ ഇപ്പ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ മാറി അന്നേരം പിന്നെ പുതിയ ആൾക്കാരായതുകൊണ്ട് ഇപ്പം ചെലോർക്കൊക്കെ പരാതി ആഹ എപ്പോഴും ഇങ്ങോട്ട് വരണം അവരുടെ വീട്ടിലോട്ട് ആരും ചെല്ലുന്നില്ല ചെല്ലുന്നില്ല ല്ല അന്നേരം അല്ലെ ഉം
അങ്ങക്കും കുടുംബശ്രീ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ കുറച്ചു നാൾ കൊണ്ട് നിർത്തി വെച്ചേക്കുവ നമ്മളത് ഉം ഒരു പത്ത് പതിനാറ് പേരുണ്ടായിരുന്നാ അത്രയും പേര് വന്നു ആദ്യം തുടക്കം തൊട്ട് രണ്ട് മൂന്നാഴ്ച എല്ലാരും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആരും വരുത്തില്ല രണ്ട് മൂന്ന് പേര് മാത്രേ കാണതൊള്ളൂ ആഹ അങ്ങനെ പിന്നെ ആരും വരാതായി അതങ്ങ് നിർത്തി
ഉം പക്ഷെ കുടുംബശ്രീ ഒക്കെ ആഹ് കുടുംബശ്രീയൊക്കെ നല്ല താന്നല്ലോ ഇപ്പോഴും ഇവിടത്തെ കുടുംബശ്രീൽ പത്ത് പത്ത് പേരെ ഉള്ളൂ കേട്ടോ ഒരുപാട് ആളാകുന്നതിലും ഭേദം കുറച്ചാളുകളെയും കൊണ്ട് തുടങ്ങുന്നതായിരിക്കും അതകുമ്പോ എല്ലാവർക്കും അതായ ഉത്തരവാദിത്വം കാണും വരാനും എല്ലാ ഇതാവും പിന്നെ ഇവിടെ ഒരു ദിവസം വരാത്തതിന് പത്ത് രൂപ ഫൈൻ ഉണ്ട്
ആഹ് ഞങ്ങക്കും ഫൈനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആഴ്ച അമ്പത് രൂപ വീതമായിരുന്നു ബുക്കി വെക്കുന്നെ
വെക്കുന്നേ ആഹ ഇവിടെ അങ്ങനെ തന്നെയാണ്
ആഹ് അങ്ങനെ പിന്നെ വരാതിരുന്നവര് അതുകൊണ്ട് ഇനിയിപ്പ നമ്മുടെ പൈസ ഒക്കെ ഇങ്ക് തിരിച്ച് വാങ്ങിക്കാനിരിക്കുവ വെ വച്ച പൈസാക്കെ
ആഹ് അതൊക്കെ ഇതിഞ്ഞെ തിരിച്ചു കിട്ടുവല്ലോ
ന്നാ നല്ലതുപോലെ കൂടണോന്നൊക്കെ പറഞ്ഞായിരുന്നു എന്താച്ചാ ഒത്തിരി പ്രായവുള്ളവരെ പ്രായമായവര് ആരും ഇല്ലായിരുന്നു എല്ലാം ആഹ് ചെറുപ്പക്കാരായിരുന്നു അങ്ങനെ
ആഹ് അതുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നേട്ടോ പ്രായവുള്ള ഒരാള് മു മുതിർന്ന ഒരാളുണ്ടെങ്കിൽഎല്ലാം അതിൻ്റേതായ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യും. വല്ല ചെറുപ്പക്കാരാവുമ്പോ എല്ലാ ഇഹ്ന്ന ചാറ് അത്രക്കും ആ വീടുകളിൽ പോണോ അങ്ങനെയൊക്കെ വെരും, ഇത് പ്രായമായവരുണ്ടെങ്കി ഏഹ് എവിടെ പ്രായമായവരൊ ക്കെയുണ്ട്.
ആഹ് ആഹ്
ആഹ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പഴും നെല നിന്നു പോകുന്നത്
ഹ്മ്മ് പിന്നെ മക്കളൊക്കെ എന്തെ ആഹ് ചോറൊക്കെ കഴിക്ക
മക്കള് രണ്ടുപേരും ഇവടെ ട്യൂഷന് പോയി. ട്യൂഷന് പോയി ഇതുവരെ വന്നില്ല ആഹ് എളെ ആള് ഇച്ചിരി മടിയനാ കേട്ടോ അന്നേരം ഇവടെ കെടന്ന് ഭയ ങ്കര ബഹളും കളിയൊക്കെയാ അന്നേരം ഇവന്റെ കളി കാണുമ്പോൾ അവ ട്യൂഷന് വിളിക്കും തൊട്ടട്ത്ത വീട്ടിലാണ് ഇവര് ട്യൂഷന് പോകുന്നത്
ആഹ് ആഹ്.
ആഹ് അങ്ങനെ പോയി
ആഹ് ആഹ്.
അവടെ മോ മോള് പത്തിലാണ് പഠിക്കുന്നല്ലേ
ആഹ് മോള് പത്തിലും ആഹ് മോന് ആറിലുവാ ഇപ്പം ട്യൂഷന് അവടെ പറഞ്ഞേയ്ത് ആഹ് ഇനി അങ്ങോട്ട് പിന്നെ അവരിച്ചിരി സ്ട്രിക്റ്റായിട്ട് നിക്കാ പോവാന്ന് ഇപ്പ ഈ പേരൻസ് മീറ്റിംഗ് കൂടിയത് കൊണ്ടേ ഹ്മ്മ് കൂടിയിട്ട് തൊടങ്ങാന്നും പറഞ്ഞായിരുന്നു അല്ലെങ്കി കുട്ടികളോടൊക്കെ അവര് നല്ല ഇതായിട്ട് നി നിക്കുമ്പം പിള്ളേര് വീട്ടിൽ വന്ന് പറയത്തില്ലയോ നല്ലതായിട്ട് പഠിപ്പിക്കുന്നില്ലെന്ന് അങ്ങനെ ഒക്കെ ഉള്ള പറയുമ്പ രക്ഷാകർത്താക്കൾ അത് വിശ്വസിക്കത്തില്ലേ ആഹ് അതുകൊണ്ട് അവര് പറഞ്ഞ് ഏഹ് നമ്മക്ക് ആഹ് ഇതും കൂടെ കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാം അഭിപ്രായം എന്താ വച്ചാ അവര് ഫുള്ളെ എപ്ലസ്സാ പ്രതീക്ഷിക്കുന്നേ അതേപോലെ അവര് പഠിപ്പിക്കാ എന്നാ പറയുന്നെ, ഹ്മ്മ് അങ്ങനെ ചെല കുട്ടികള് ൾക്കൊക്കെ, ഈ പിന്നെ ചെല കുട്ടികളെല്ലാം ഫോൺ കൊണ്ടുവരുവെന്ന് ആഹ് അന്നേരം സാറമ്മാര് പറഞ്ഞ് ആഹ് പുള്ളേരല്ലാം ഫോൺ കൊണ്ട് വരാ അതിപ്പം പിള്ളേർക്ക്പ്പം അയ് ഫോണിന്റെ ആവശ്യമില്ലല്ലോ
ആഹ്.
അതുകൊണ്ട് അത് രക്ഷ രക്ഷകർത്താക്കളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മടെ അഭിപ്രായങ്ങള് എഴുതി കൊടുക്കണമായിരുന്ന്
ആഹ്.
അഭിപ്രായങ്ങള് എഴുതി കൊടുക്കണമായിരുന്ന്. അഭിപ്രായങ്ങള് എഴുതി കൊടുക്കണമായിരുന്ന്. പിന്നെ അങ്ങനൊക്കെയുള്ള ഇത് ഉണ്ടായിരുന്ന്.
ഹ്മ്മ്, അതുവല്ല ഇപ്പ പത്താം ക്ലാസ് ആയതു കൊണ്ട് ഇഷ് ട്ടം പോലെ പഠിക്കാനും ഒക്കെ കാണും. പിന്നെ ആഹ് കു ട്ടികൾക്ക് ഹ്മ്മ് ഒക്കെ ഇഷ് ട്ടം പോലെ അതോണ്ട് അവരൊക്കെ അയിന്റേതായ രീതിയിപ്പ ശ്രദ്ധിക്കും. ഇപ്പ പണ്ടത്തേ കണക്കല്ലല്ലോ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ സെന്ററിലിങ്ങനെ പേരൻസ് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ആഹ് ഇതിപ്പ ഞാൻ ആദ്യായിട്ട് കേക്കാണ് ഇങ്ങനെ ട്യൂഷൻ സെന്ററിൽ പേരൻസ് മീറ്റിംഗ് അപ്പാ ത്രേം കുട്ടികളെ എഫെട്ട്ട്ത്ത് അവര് പഠിപ്പിക്കാൻ തയ്യാറാവുന്നത് കൊണ്ടായിരിക്കാം
ആഹ് ആന്ന് എല്ലാം നല്ല സാറമാര് കേട്ടോ മാരാണേിലും നമ്മുക്ക് എന്തും പറയാം അപ്പൊ നമ്മക്ക് ആദ്യം നമ്മക്ക് രണ്ട് ആഹ് പേപ്പറ്കൾ തെന്ന് അതിനകത്ത് നമ്മളെ അഭിപ്രായങ്ങൾ എഴ്തണമായിരുന്നു കുട്ടികളെ കുറിച്ച് കുട്ടികളെ കുറിച്ച് എഴുതണം പിന്നെ നമ്മക്ക് ഓരോര്ത്ത ത്തരെ എണീപ്പിച്ച് നിർത്തീട്ട് ആഹ് അതെ പിള്ളേരുടെ പേരുകൾ പറഞ്ഞിട്ട് നമ്മൾ അവര്ടെ അഭിപ്രായങ്ങൾ പറയണം നമ്മടെ അഭിപ്രായങ്ങള് ഇനി പഠന രീതി ചെയ്യുമ്പള് നിലവാരം ഏ ഉണ്ടാക്കാനോ അല്ലെങ്കി അവർക്ക് അവര് ഇച്ചിരി കൂടെക്കെ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ളേ അത്കൊണ്ട് ഇത്തിരി താമസിച്ചു വന്നപ്പോ ഉം
ആഹ് പത്താം ക്ലാസ് ആയതോണ്ട് കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എല്ലാം നല്ല ഇതാവ ഇരിക്കണല്ലോ നമ്മള്
കുടുംബശ്രീ എത്ര മണിത്തൊട്ടായിരുന്നു തൊടങ്ങിയേ
മൂന്ന് മണി തൊട്ട് മൂന്ന് മണി തൊട്ട് തുടങ്ങി മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും തീർന്നു
ആഹ്
ഉം
ഞങ്ങള് ഇവിടെ ശനിയാഴ്ച ദിവസായിരുന്നു കൂടിക്കൊണ്ടിര്ന്നത് പിന്നെ എല്ലാർക്കും സൗകര്യം ഞായറാഴ്ച്ചയാന്ന് പറഞ്ഞ് ഞായറാഴ്ച്ചയാക്കിയാര്
ഈ ഞായറാഴ്ച്ചയാണ് ആർക്കും സൗകര്യപ്പെടാത്തത് എന്ന് വെച്ചാ ഞായറാഴ്ച ദിവസെ എല്ലാവർക്കും
ശനിയാഴ്ച്ച ആക്കിയപ്പം ചെലർക്കൊക്കെ ജോലിയുള്ളവരൊന്നും വരാനൊക്കത്തില്ല അവർക്ക് ശനിയാഴ്ച്ച അങ്ങനെ ഞായറാഴ്ച്ച മതിന്ന് പറഞ്ഞ് ഞായറാഴ്ച്ച ആക്കിയിട്ടും ആരും വര്ന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങള് കൊറെ നാള് ഞങ്ങളോര് അഞ്ചാറ് പേര് മാത്രം ഈ പതിനാറ് പേരുള്ളതില് അഞ്ചാറ് പേര് മാത്ര ആയി പിന്നെ ലോണിന്റെ കാര്യം പറയുമ്പോ കൊറച്ച് പേരൊക്കെ വരും
ആഹ് അ അതങ്ങനാണല്ലോ ലോണിന്റെ കാര്യം വരുമ്പോ ആഹ് എല്ലാവർക്കും ലോൺ വേണം ലോൺ വേണം
ആ ഹ് അതിനെല്ലാരും വരുവായിരുന്നു അങ്ങനെ പിന്നെ അതങ്ങ് നിർത്തി കുടുംബസ് ശ്രീ നിർത്തി പക്ഷെ ലോൺ എടുത്ത് ചെലരൊക്കെ എട്ത്തിട്ട്ള്ളത് അവരിപ്പ മാസത്തിൽ അതിങ്ങനെ അട ച്ചൊണ്ടിരിക്കുക
ആഹ്
ഉം
ഒരു കുടുംബശ്രീക്ക് വേണ്ടി അനുവദിക്കുന്നല്ല പൈസയല്ലേ നമുക്ക് ബേ അന്നേരം അത് കറക്റ്റായിട്ട് അടയ്ക്കണമല്ലോ
ആന്ന് കറക്റ്റായിട്ട് അടക്കണം പിന്നെ കുടുംബശ്രീ ന ല്ലേ ആയിരുന്നു നമുക്ക് ഈ ഓണത്തിനൊക്കെ മാസവെരിയൊക്കെ കിട്ടുവായിരുന്നു മാസവെരിയും ഈ ഫ
നമ്മള് ഈ ബുക്കി വെക്കുന്ന അമ്പത് രൂപ വീതം അവര് എട്ത്ത് വെക്കുന്നത് അവരിങ്ങനെ കുടുംബശ്രീല്ള്ളവർക്ക് ക്കെ ലോൺ തരുവല്ലോ ചെറിയ തുകകള് ആഹ് അതീന്ന് കിട്ടുന്ന ലാഭവിഹിതം ഒക്കെ കിട്ടുവായിരുന്നു
ആഹ് ഉണ്ടായിരുന്നു കിട്ടുവായിരുന്നു പിന്നെ മാസവരി നമ്മള് വെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫൈൻ വെക്കുന്ന പൈസ ആ അത് എല്ലാം കൂടെ കൂട്ടിയിട്ട് അത് പിരിച്ച് കൊടുക്കുമായിരുന്നു അങ്ങനൊക്കെ ഉണ്ടായി ഇതിപ്പം അത് നിർത്തി പിന്നെ ഉ കുടുംബശ്രീക്ക് അവിടന്ന് ആരാ ഉള്ള അമ്മയാന്നോ
ആ അമ്മയാണ് കേട്ടാ നേരെ പണ്ട് മുതലേ അമ്മയാണള്ളത് പക്ഷെ എന്റെ ഭർത്താവാണ് പൈസൊക്കെ കൊടുക്കെ അടക്കെക്കെ ചെയ്യുന്നത് അപ്പൊ അതിനഞ്ഞൊവശ്യം ഇ കണക്ക് കുടുംശീളെ ലോണെല്ലാം തീർന്നായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ക്ക് പകരം എന്നെ ചേർക്കാണ് അന്നേരം എല്ലാവർക്കും ഒരാളെ മാറ്റുന്നത് അച്ചിരി താമസം വരും അന്നേരം ലോൺ കി കിട്ടാൻ താമസം ആവുല്ലോ എന്ന് വിചാരിച്ചു എല്ലാവർക്കും പൈസ മേടിക്കാനുള്ളൊരുതിടുക്കമായിരുന്നു അയ്ന്റെ പേരി അമ്മയെ മാറ്റിയില്ല അമ്മയെ നിർത്തിക്കൊണ്ട് അമ്മക്ക് ഞങ്ങള്ലോൺ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഡോൺ ക്കിട്ട.. കിട്ടിയത് അപ്പൊ ഇനി ലോൺ തീരുന്നത് വരേക്കും ആ അമ്മയെ മാറ്റി എനിക്ക് ചേരാൻ പറ്റത്തില്ലല്ലോ അപ്പ ഇനി ഒരു അഞ്ച വർഷക്കാലവാ ലൊണിന്റെ കാലാവധി
ഉം ഉം
അന്നേരം അഞ്ചു വർഷം ഇനി ലോൺ അടക്കണം അടച്ചിനി തീർന്ന് കഴിഞ്ഞെ.. ശേഷം ഇപ്പ തന്നെ അമ്മയ്ക്ക് പത്ത എഴുപത് വയസുണ്ട് അന്നേരം അമ്മയ്ക്ക് അങ്ങനെ ഇതാവാൻ പറ്റത്തില്ല എന്നാലും നെ... നലേട്ടൻ അടയ്ക്കുന്നതിന്റെ പേരിലാണ് ഇങ്ങനെ അമ്മയെ നെലനിർത്തിക്കൊണ്ടു പോകുന്നത്
അമ്മ മാറുമ്പോ ചേരാനാന്നോ
ആ ഇനിയിപ്പം അഞ്ച വർഷം കഴിയുഭം ലോൺ ഫുള്ള് അടച്ചു കഴിയുമ്പോഴേ ഇനി എനിക്കും ചേരണമെങ്കിൽ ചേരാൻ പറ്റത്തുള്ളൂ പിന്ന പിന്നെ ഞാനും വിചാരിക്കും നമുക്ക് ഒരു ഞായറാഴ്ച ദിവസം എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോണം ഈ കുടുംബശ്രീയിലൊക്കെ നമ്മൾ കേറികയിഞ്ഞാ പിന്നെ നമുക്ക് ലീവ് എടുത്തെങ്ങും പോവാനൊന്നും പറ്റില്ല
ആഹ് അല്ല ഒരു ഒരാഴ്ചയൊക്കെ അമ്ക്ക് ലീവ് എടുക്കാം ആ പത്ത് രൂപ ഫൈൻ കൊടുത്താമതി പക്ഷെ നമ്മള് എല്ലാം ഞായറാഴ്ച വിൻ പോവായിരിക്കും ഒക്കത്തില്ല
ആ അത്ന്ന് വെച്ചാല് ഹസ്ബൻറിന് ജോലിയുണ്ട് ഒരു കടയിലാണ് വ ർക്ക് ചെയ്യത അന്നേരം തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരേക്കും കടയ പോയേ പറ്റത്തുള്ളൂ രാവിലെ പോയാൽ രാത്രി ഒൻപതരൊക്കെ ആകും വരുനണ്ടന ടനെ ഇങ്ങെ പിന്നെ ആകെ ഉള്ള ഒരു ദെവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അപ്പൊ ചെലപ്പോം വീട്ടിലോട്ട് ചെലപ്പം പോകും ചെലപ്പോ പുറത്തോട്ട് പോകും അത് രാവിലെ രാവിലെ തൊട്ട് ഉച്ച വരെ എന്തായാലും നമ്മള് പുറത്തെങ്ങും പോത്തില്ല പക്ഷെ ഉച്ച കഴിഞ്ഞ ചോറൊക്കെ ഉണ്ട് ഇച്ചിരി നേരം കകെടന്നൊരാങ്ങിയിട്ട് റങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലുക്കെ പോകും അന്നേര വൈകുന്നേരത്തെല്ലേ ഈ കുടുംബശ്രീ അരാ അങ്ങനെ തൊണ്ട് ആഹ് ആഹ് അതെ അപ്പൊ നമ്മ കുടുംബശ്രീയിൽ ചേർന്നാല് അതും നമുക്കെല്ലാ ഉത്തരവാദിത്വങ്ങളെല്ലാം പിന്നെ നമ്മുടെ തലയിലാവും അതൊണ്ട് ഞാൻ വിചാരിച്ച എന്തായാലും ഇങ്ങനെ പോട്ടെ അഞ്ച വർഷം കഴിഞ്ഞിട്ട് ചേരാ
ആഹ് എന്നാ ശരി നാൻ വിളിക്കാവേ
ആഹ് ശരിയടാ